അ ഹലോ ഹലോ
ഓടേൻ
ഹലോ എനിക്ക് ക്ലിയർ അല്ല ഹലോ ഹലോ ഹലോ ആ കേക്കുന്നുണ്ടോ
ആ കേൾക്കുന്നുണ്ടോ
ആ ഇപ്പൊ കേക്കാം നേരത്തെ കേൾക്കുന്നില്ലായിരുന്നേ
ആഹ് ഞാൻ കൊറെ പ്രശ്യം ഹലോ ഹലോന്ന് പറഞ്ഞോണ്ട്ക്കെന്നു
എനിക്കൊന്നും കേക്കുന്നില്ലായിരുന്ന് ജസ്റ്റ് എപ്പെ റേയിഞ്ച്ഷ്യ ഉണ്ടന്ന് മനസ്സിലായി അതെ സാധാ ഇവിടെ വരാറുണ്ട് പക്ഷെ അപ്പം ഞാൻ പറയുന്നല്ലേ കേക്കാതിരിക്കണ്ടേ
ആ എന്നാല് ഇവിടത്തെ പ്രശ്നയിരിക്കും ഞാന എന്നിച്ച പോറത്ത്ക്കോ പഠിഞ്ഞിട്ടതാ യിരുന്നു ഇനി ഇപ്പം പൊറത്താള്ളത് ഇപ്പം ക്ലിയർ ആയിട്ട് കേൾക്കാം ഉം
ആ മഴയോ മഴയൊന്നും ഇല്ലന്നില്ലോ അല്ലേ
ഓയ് ഇന്ന് ഭാഗ്യത്തിന് മഴയില്ല ഒ
ആ ഇന്ന് നമ്മുക്കും കുറച്ച് വെയിൽ കിട്ടിയായിരുന്നു പ്രതീക്ഷിക്കാതെ കുറച്ച് വെയിൽ കിട്ടി
ആഹ് അ ആ ഉച്ചക്ക് കുറച്ച് വെയിൽ വന്ന് എന്നിട്ട് തുണിയൊക്കെ ഉണങ്ങി കിട്ടി അത തന്നെ ഭാഗ്യം
അത് തന്നെ ഇപ്പോഴത്തെ ഒരു പാടില തുണി എങ്ങനെ ഉണങ്ങി കിട്ടും ഒരാഴ്ച കണ്ടിന്യൂസ് ഒക്കെ മഴ പെയ്യുന്നൊണ്ടേ തുണി ഒണങ്ങി കിട്ടാൻ വല്യ പാടാ
അതെ മു അ മിനിഞാന്നും ഇ ഇന്നലെയൊക്കെ നല്ല മഴയായിന്നിരിന്നില്ലേ പറ്റാത്ത മഴയായിരുന്നല്ലോ റ്റ
ഓ
ഉംമ്മ് ഇതുപോലെ നാളെയ ഉണ്ടായിരുന്ന നല്ലതായിരുന്നു ഹി മക്കൾക്ക് നാളെ സ്കൂളിലൊക്കെ പോകുന്നണ്ട്
ആ ആ സ്കൂളിലൊക്കെ പോന്ന കുഞ്ഞുങ്ങളുടെ എന്തായാലും ഇപ്പൊ സോക്സും ഈ പറഞ്ഞക്ക് യൂണിഫോമ ഒക്കെ കഴിവിയല്ലേ പറ്റത്തുള്ളൂ മഴയാന്ന് പറഞ്ഞ് കഴിവിക്കാതെ ഇടാൻ കൂടി പറ്റത്തില്ല
ഒന്നാത് കുഞ്ഞിനാണെങ്കിൽ തണു പിടിച്ചിട്ടുള്ളത് അപ്പ ഇനിയിപ്പ നാളെ ഇനിപ്പ നല്ല മഴ പെയ്യുയാണെങ്കിൽ ലെ പോയി കരം ഏ എന്റെ മോനൊണെങ്കിൽ മൂന്നാല് ദിവസയി പോവാത്തത് അപ്പൊ അവനിപ്പ മടിയായിയിപ്പോ ഇതവിടെ നാളെ എന്തായാലും പറഞ്ഞു വേണതന്നെ
എന്ത്‌ പറ്റി പനി ആായോ
ആ പനി ജസ്റ്റ് ഒന്ന് മഴ കൊണ്ടേള്ളോ അപ്പോഴേക്കും പനി വന്നൂ ആഹ് ഉം ജലദോഷാണ്
സീസണാണ് കുഞ്ഞി മകക്കെല്ലാം പനി പിടിക്ക്ന്ന്ണ്ട് ഒന്നുങ്കി സ്കൂളീന്ന് ഇല്ലെങ്കിൽ എങ്ങനെങ്കിലും ഈ ചിലപ്പോ താണപ്പടിച്ചിട്ട് അങ്ങനെക്കെ പിടിക്കുന്നുണ്ട്
ആ പിന്നെ കാലാവസ്ഥ മാറിയില്ലേ അപ്പൊ അതുകൊണ്ട് അവർ ഒന്ന് ഹെ ഒന്ന് ഇത് കാലാവസ്ഥ മാറുമ്പോക്കും വേഗാണ് ഇന്ന് ജലദോഷം അല്ലെങ്കില് ദേഹം മുഴുവനും ചൂട് അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ഇനി അംഗൻവാടി സ്കൂളിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ വേറെ കുട്ടീന്റെ പനിയും വേഗല്ലേ പകരുന്നത് കൊച്ചിയും ഉച്ചുങ്ങക്ക് വേഗണല്ലോ പകരോ
നമ്മളിവടെ എല്ലാർക്കു പനിയായിര്ന്നു. എല്ലാർക്കു അത് പഷെ ഞാനാ കൊണ്ട് കൊടുത്തെ. എനിക്ക് പള്ളീന്ന് കിട്ടി ഒന്നുല്ല ഒരു പനിയുള്ള ചേച്ച്ട്ത്തൊന്ന് കൊറ്ച്ചേരം ഇരുന്നതെ ഉള്ളു. പക്ഷെ നമ്മള് അത്രയും പ്രതീക്ഷില്ല വീട്ടി എല്ലാർക്കു പനിയായി. നമ്മള് കെട പ്പിലായി പോയി. രണ്ടാഴ്ച്ചത്തിന് വൈറൽ ഫ്ലൂവറ
നല്ല പനിയായിരുന്നു നൂറിന്റെ മേലെ പനി പോയി. ഞാനാണ് ഇവനെ എട്ത്ത് നടക്ക്ന്നത് അപ്പൊ ഞാൻ ചൊയ്ച്ചു ഈശ്വരാ. മിക്കവാറും എനിക്കും പനി വരൂന്ന്.
കാരണം പനി പനി പഷെ എനിക്ക് പ്രശ്നല്ല. തലവേദന വന്നാലാണ് ക്ക് ഒട്ടും സഹിക്കാ പറ്റൂല. പനീടെ കൂടെ തലവേദനയും കൂടി വന്ന് കഴിഞ്ഞ ആരോടും സംസാരിക്കനൊ നോക്കാനൊ ഒന്ന് കണ്ണൊറന്ന് നോക്കാ പോല്ള്ളൊരു ശേഷി കിട്ടൂല അതാണ് എന്റൊരു പേടിയെന്നെ കൂടുതല്
ആഹ് ഈ വട്ടം നമ്മക്ക് പനി വന്നെങ്കില് പക്ഷെ മൂക്കിക്കൂടല്ലായിരന്നു കെട്ടോ പയങ്കര ചൊമയും തൊണ്ടവേദനയും പറ്ണൊക്കെ ജോയിൻസിന് വേദനയും തലവേ
ആഹ് ഇപ്പൊ പിന്നെ താണ് ഇപ്പ തണുപ്പും കൂടി ആയാല് ശരീരവേദനയിരിക്ക
ഇപ്പൊ ചെറ്തായിട്ടൊന്ന് ഈ പറ്ണൊക്കെ തണുപ്പൊക്കെ മാറി വരുന്നുണ്ട്. രാവിലെയൊക്കെ കടന്നൊറ
ആഹ്. ആഹ് ആഹ്. പ്രശ്നൊല്ല
അങ്ങനെ ചൂടൊക്കെ ഇച്ചിരി കൊറഞ്ഞല്ലെ. ചൂടും ആവിയൊക്കെ ഇച്ചിരി മാറി
ഇപ്പം കൊറച്ച് കൊറഞ്ഞ്. ആഹ് വെയില് നല്ല വെയിലുള്ളപ്പൊ വിജാരിക്കും ഒന്ന് മഴ പെയ്താലെന്താ ളീന്ന്
അതെ ഇത്ങ്ങനെ മഴയും വെയിലും മിക്സായിട്ട് വന്നാലെ നമ്മക്ക് കൊഴപ്പല്ല അപ്പം നമ്മക്ക് ആഹ് ഒള്ള സമയത്ത് ഒണക്കും അഡ്ജസ്റ്റീയ്യും നമ്മക്ക് രണ്ട് കാര്യങ്ങളും കൊഴപ്പ പ്പല്ല പക്ഷെ കണ്ടിന്യൂസ് വെയില് വരുമ്പഴും പാടാ
വെയില് വരുന്ന സമയത്ത് ഈശ്വരാ പൊറത്തെറങ്ങാ പറ്റാത്ത അവസ്ഥയാരുന്നു വീട്ട്ല് നിക്കാ പറ്റൂല ആഹ് മഴ പെയ്യുമ്പൊ വിജാരിക്കും ഒന്ന് വെയില് വന്നാലെന്താ
അങ്ങെനേണ് കാലാവസ്ഥ പോവ് പക്ഷെ ഇന്ന് നോർമൽ ക്ലൈമറ്റാണ് കെട്ടോ. ഉം ഉച്ച വല്യ വെയിലൊന്നുണ്ടായിര്ന്നില്ല ചെറിയൊരു വെയിലും. ആഹ് അതെ കുഞ്ഞുങ്ങളാണെങ്കില് ദിവസം കുളി പ്പിക്കാനും പേടിയ. അവർക്കും തന്നെ ഞമ്മ ക്കന്നെ മടിയായിരിക്കും. ഇന്ന് കുളിക്കണൊ വേണ്ടെ. അപ്പൊ അവരെ കാര്യൊന്നാലൊ പഷെ അവരെ ദിവസം കുളിപ്പി ക്കാണ്ട് നമ്മക്ക് വിടാനും പറ്റൂലാല്ലൊ. കാരണം രോഗങ്ങള് പെട്ടെന്നാണല്ലൊ. ആഹ് വര്ന്നത് അപ്പം എപ്പഴും കുളിപ്പിക്ക്ന്നത് അത്ര നല്ലത് ഉം
സ്കൂളി പോവുമ്പഴാണെങ്കില്. ഇപ്പ നമ്മളിപ്പൊ ആഹ് ഒന്ന് തൊടച്ച് വിട്ടാല് അവർക്ക് പെട്ടെന്ന് ആവി ഇട്ക്കും വീട്ടിലാണെങ്കി അവര്ക്ക് വെള്ളിഎറങ്ങൊ. വേറെ ആക്ടിവിറ്റി ചെയ്യ വല്യ കൊഴപ്പല്ല നമ്മളെ കൺവെട്ടത്തുണ്ടല്ലൊ. അവർക്ക് വല്യ ആവി എട്ക്കൂല്ല. കാരണം ഒരു റൂമിലൊക്കെ ഒരു കുട്ടിയല്ലെ ഉള്ളു. അവ്ടെ ഇത്രേം ഒര് എങ്ങനെ പത്ത് മുപ്പത് പിള്ളേരല്ലെ കൊറഞ്ഞു കാണൊലോ. അപ്പൊ അത്രേം പിള്ളെര് ഒരുമിച്ചിരിക്കുമ്പഴത്തീന് ആ നാല് ചുവറിനകത് മാത്രം ഇരിക്കുന്നോണ്ട് ഇവർക്ക്
ഒരു തുമ്മല് പോരെ ഒരു തുമ്മല് മതി. കുട്ടീക്കത് മതി. പകരം പകരാൻ
ഉം ഇനി. വെയിലൊക്കെ വരുമ്പ ത്തേന് മാറുആയിരിക്കും. ഇനിയിപ്പൊ ഓണൊക്കെ ആവുമ്പത്തിന് ഇതൊക്കെ മാറുആയിരി
നിപ്പ. ആഹ് കഴിഞ്ഞ കൊല്ലാണെങ്കിലും മഴ അങ്ങനെയല്ലാലൊ ലെയ്റ്റായ്റ്റായിരുന്നല്ലൊ കഴി കഴിഞ്ഞ വർഷാണെങ്കില് ജൂൺ സമയത്തൊന്നും മഴയില്ല മെയ് മാസത്തിലൊക്കെ മഴ പെയ്ത് പെയ്യാൻ തുടങ്ങ
ആ അതെ അതെ അന്നിട്ടുപിന്നെ ഓഗസ്റ്റ് കഴിഞ്ഞിട്ടാ പെയ്യ്തത്
ആ
കറക്റ്റ് ജൂൺടൈമില് മഴ ഇല്ലായിരുന്നു
ഉം എനിപ്പോ ഓണത്തിനെക്കെ എങ്ങനെയാ മഴ മഴയാണോ എന്നൊന്നും അറിയില്ല
ഉം ഈവട്ടം നേരത്തെയാ ഓണം
ആ പതിനാറിനല്ലേ
ഓഗസ്റ്റിലുണ്ട് സാധാ സെപ്റ്റംബറിലല്ലേ
ആം അതെ ഇപ്പൊവേഗാ ആഗസ്റ്റ് പതിനാറിനോറ്റേ
ആ ഓഗസ്റ്റ് പതിനാറല്ല ഓഗസ്റ്റ് ഇരുപത്തിനാലൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് വീക്ക് മൊത്ത് മൊത്തം അവധിയാ അതെ അതെ ഇരുപത് ത്തിനാലാംതിയതി നബിദിനം അതുകഴിഞ്ഞ് പിന്നാണ്ട് ഒരുദിവസം വർക്കിങ്ങ് അതു കഴിഞ്ഞ് പിന്നങ്ങോട്ട് മൊത്തം ഓണത്തിന്റെ അവധിയാ
ഓ ഹോ ഹോ
അങ്ങനെ അവർക്കതുകൊണ്ടൊരു നബിദിനത്തിന്റെ അവധി പോയി ഓൾറെഡി ഓണം വെ ഉദ്ദേശം വരുവല്ലോ അപ്പൊ അവര്ക്ക് ഒരു അവധിപോയി
അ അതെ സ്റ്റോറൂമിലാണ് പക്ഷെ മക്കളൊക്കെ എന്താനറിയോ വിചാരിക്കാ നാളെ നല്ല മഴപെയ്തുകഴിഞ്ഞാ സ്കൂളിപോണ്ടാവശ്യമില്ലല്ലോന്ന്
ആ പിന്നാണെങ്കി ഒരു ടൈമില് ഈ പിള്ളേര് ഇങ്ങനെ ആ നല്ല പ്പ അവര് പ്രാർത്ഥിക്കുക നമ്മുളെ യ്യോ യ്യോ മഴയൊന്ന് നിക്കുന്നില്ലല്ലോ എന്നുവിചാരി അവര് നല്ലമഴ പെയ്യട്ടെ അപ്പൊ അവധി കിട്ട്
അതെ എന്റെ വീട്ടിലുള്ള കൊച്ചുണ്ട് അവള് ഫോർത്ത് പഠിക്കുന്നാ അപ്പൊ അവള് എന്നോടുപറഞ്ഞു നാളെ മഴ പെയ്താമതിയെന്ന് സ്കൂളിൽ പോണ്ട ആവശ്യമില്ലല്ലോ ഉം പക്ഷെ ഞമ്മള് വിചാരിക്കുന്നത് സ്കൂള് പോയാലായിരിക്കും സമാധാനം ഒന്നും കാരണം നമുക്ക് അത്രയും
ആ സമയം കിട്ടും എന്തേലൊക്കെ ചെയ്യാൻ ഇവരൊള്ളപ്പോ എല്ലാകാര്യവും നടക്കത്തില്ല
ആ നടക്ക്
അവരില്ലെങ്കിൽ പിന്നെ നമുക്ക് ഒന്നൂടെ ഫാസ്റ്റായിട്ട് എന്തെലൊക്കെ ചെയ്യുമ്പോ അതിന്റെ ഇടയിൽ വന്നിട്ട് അത് വേണം ഇത് വേണം അങ്ങനെ ക്ക് ഇങ്ങനെ അപ്പൊനമ്മള് അവർക്കല്ലേ മുൻഗണന കൊടുക്കു
ആ ചെയ്യാറുണ്ട് ഇപ്പതന്നെ നോക്ക് ഞാൻ സംസാരിക്കുന്ന സമയത്ത് അതിന്റെ ഇടേല് അ അത് ചോദിക്കുന്നത് അനാവശ്യമായി ട്ടുള്ള ഒരു കാര്യ ചോപ്പറല്ലേ നമ്മള പച്ചക്കറീന്റെ ചോപ്പർ
അതെ അതെ അയന്തിനാ?
അത് ആ ആക്ഷെ ഉച്ചക്ക് നമ്മള് എന്തേനു മറ്റേ തോരം വെക്കുമ്പോ ബീറ്റ്റൂട്ടും ക്യാരറ്റ് ആയിരുന്നു അപ്പൊ അത് ക ത്തികൊണ്ട് കുനുകുനാന്ന് അരിഞ്ഞിടണ്ടെ അപ്പൊ ഈ ചോപ്പറുകണ്ടപ്പോ ചോപ്പർ വർക്കാവുന്നില്ല അപ്പൊ അവള് അത് ഇട്ടപ്പോ അത് വർക്കായി അതെന്തങ്ങനെ ടേൺ ചെയ്ത് കറക്റ്റ് ആക്കി അവള് പറഞ്ഞ് കണ്ടോ ഞാന് ഞൊ ട്രിംസ് കുടിക്കുന്നുണ്ട് അപ്പൊ എന്നോടുപറഞ്ഞു ഞാന് ന്യൂട്രി മിക്സ് കുടിക്കുന്നോണ്ടാ എനിക്കിത്ര ബുദ്ധിയുള്ളത് എന്ന് അത് അവളായിരുന്നു ശരിയാക്കി തന്നത് അതുകൊണ്ടാണ് ഇപ്പൊ ചോദിക്കുന്നത്. അപ്പൊ നാളെഇവക്ക് സ്കൂളീപോവുമ്പോ ലഞ്ച് വേണം അപ്പൊ അതിനുവേണ്ടി നമ്മൾ തോരന് വെക്കാൻ പ്ലാൻ ആണ് ക്യാരറ്റും ബീറ്റ്രൂട്ടും തോരന് അപ്പൊ ഞാൻ വിചാരിച് നാളെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നീ അത് ശരിയാക്കി തരണം കാരണം നമുക്ക് കത്തി വെച്ചിട്ട് കുനു കുനാന്ന് അരിഞ്ഞടുക്കുമ്പം കിട്ടു ടൈമാവും ഇതുചോപ്പറിലാണെങ്കിൽ വേഗം അങ്ങ് ഫിനിഷായിക്കോളും പിന്നെ ച്ചെന ചോരണ്ടീട്ട് ആക്കൂല്ലേ തോരന് അത് അവർക്ക് ഇഷ്ടാവൂല്ലാ അവക്ക് കടിക്കാൻ വേണം അപ്പൊ അതുകൊണ്ടന്നെ ആ
പിള്ളേർക്ക് നേരെതിരിച്ചാ അവർക്ക് ഇങ്ങനെ കടിക്കാനായിട്ട് എല്ലാം ഒന്നും വേണ്ട അതേ സമയം മറ്റേ ഇതൊണ്ടായിരുന്ന നമ്മുടെ വെള്ളിരിയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ക്യാരറ്റ് ആണേലും കൊഴപ്പോല്ല ബീറ്റ്‌റൂട്ടൊക്കെ കഴിക്കാൻ കിട്ടിയാ വലൃപാടാ അതൊക്കെ കഴിപ്പിക്കണമെങ്കി ഇങ്ങനെ ചെയ്താലേ പറ്റില്ല ഗ്രേറ്റ് ചെയ്തുകഴിഞ്ഞാ
ഇതുപോലെ തന്നെ പച്ചക്കറി കടിക്ക ഇത് പെങ്ങടെ മോളാ എന്റെ മോനാണെങ്കിലും പച്ചക്കറി ഇഷ്ടേ അല്ല അപ്പൊ അവനി ഇങ്ങനെ ചുരണ്ടിയിട്ടാണ് കൊടുക്കുകയാണെങ്കില് ചോറിന്റെ കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാല് അവന് അറിയത്തില്ല പക്ഷെ കടിക്കാൻ കിട്ടി
തന്നെ ഇവര് കരയും ഇവരിലെ കഴിക്കാൻ കുഞ്ഞതായിട്ടെല്ലാം കിട്ടി കഴിഞ്ഞാലേ തുപ്പി കളയും അത് തന്നെ സെയിം
ആ പിന്നെ ഇവക്ക് സ്കളിലൊക്കെ ലഞ്ച് ബോക്സ് കൊണ്ടോണം അപ്പൊ ഞാൻ വിചാരിച് ഇവള് പറയുന്ന പോലെ അങ്ങ് ചെ ചെയ്തു കൊടുക്കാന്ന് മോന് നാളെ ലഞ്ച് വേണ്ട അവന് അംഗൻവാടിന്ന് ഭക്ഷണം ഉണ്ടാവും
ഓ
ആ
അങ്ങനെ ഇവിടെ എനിക്ക് പിള്ളേരില്ല എന്റെ ചേച്ചിയുടെ മോൾടെ കാര്യം വെച്ചിട്ടാ ഞാൻ പറഞ്ഞെ
ഓ മൈ ഗോഡ്
ആള്ടെ ഒരു നല്ല പ്രായം വരെ ഞാൻ ആളുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് പിന്നെ ആയിരുന്നു കല്യാണമൊക്കെ അപ്പൊ ഞാന് അതുകൊണ്ടിങ്ങനെ ആളെ ഇങ്ങനെ ഒബ്സെർവ് ചെയ്ത് അവര് ഇണ്ടായത് പിന്നെ വേറെ രണ്ട് ചേച്ചിയുടെ മക്കളും ഫുൾടൈം നമ്മുടെ കൂടായിരുന്നു
ആ ആ ആ അതുകൊണ്ട് എല്ലാം വേക ഏകദേശം മനസ്സിലാക്കാൻ പറ്റുവല്ലോ ഉം
ഇത് ഭയങ്കരമായിട്ട് ഉപയോഗപ്പെടുന്ന് പക്ഷെ എത്രായാലും നമുക്ക് സ്വന്തമായി മറ്റൊരാൾ വരുമ്പം ആ ഒരു എക്സ്പീരിയൻസ് വേറെയല്ലേ
അതെ അത് ശരി തന്നെയാണ്
ഒരു കാര്യണ്ട് സ്വന്തായിട്ട് ഒരാളെ ആകി കഴിഞ്ഞാൽ പിന്നെ വേറെ ആരേ വേണെങ്കിലും നമുക്ക് മാനേജ് ചെയ്യാൻ എളുപ്പാ
ആ അതെ
കാരണം ഇവര് നമുക്ക് കൊറെ ടെക്നിക്കുകളൊക്കെ പഠിപ്പിച്ച് തരുമല്ലോ
അതെ ഇനിയിപ്പോ ചേച്ചിയുടെ മോളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ചേച്ചിയമ്മ ആയല്ലോ പിന്നെ അവള് നോക്കിക്കോളുമല്ലോ ഇചിരി വലുതായി കഴിഞ്ഞാല്
ആ പക്ഷെ ആള് അങ്ങ് എന്റെ വീട്ടിലാ
ഓ
അങ്ങനെ ഇവിടെ പിന്നെ വേറെ കുട്ടികളൊ ക്കെ ഉണ്ട് അടുത്ത് എന്നാലും അറിയത്തില്ല എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴേ അറിയൂ
ആ ആ ആ
ശരിയെന്നാ വെക്കുവാണേ
ഉം ഓക്കെ ആ